ഹലോ
ഓഹ് പറയൂ
ഉം ഉം എവിടെയാണ്
വീട്ടില് വീട്ടില് ചായ കുടിച്ചു ഇങ്ങനെ ഇരിയ്ക്കാണ്
ആഹ്
ഞാൻ ഒറ്റക്കൊള്ളു വേറൊരാളും ഇല്ല
ഹയ്യെ ഇവിടെയിപ്പം മക്കളൊക്കെ കളിയൊക്കെ കഴിഞ്ഞു ഇവിടെ എത്തീണ്
ആഹ് ഇപ്പം വിഷയയൊക്കെ കഴിഞ്ഞോ ഒറ്റക്ക് നിന്നാണ്ടേ
എവിടെ മാരീഡാണോ
മാരീഡാണ്
ആഹ്
അല്ല ഹസ്ബൻഡ് പോയതാ തൊട്ടടുത്ത് മൂത്തച്ചി ഉണ്ടായി മൂത്തച്ചി പോയി പിന്നെ ഹസ്ബൻഡ് പൊറത്ത് പോയി ഹസ്ബൻഡ് കൊറച്ച് നേരവാ വരാന് അപ്പപിന്നെ ആരുമില്ല ഞാൻ ഒറ്റക്കല്ലേയുള്ളൂ
അത് ശരി
ആഹ ഞാൻ തരച്ചോ
ഉം
ഉ പിന്നെ എന്തൊക്കെയാ വേ ചായക്ക് നല്ല പാൽ ചായയും അതേപോലെ തന്നെ ബിസ്ക്കറ്റ്
ഉം
അതെ
ഉം
പിന്നെ എന്തൊക്കെയ ഈ വീട്ടിലെ എന്താ കഥകളൊക്കെ പറഞ്ഞോളു ഇല്ലേ- എന്തേലും പണ്ടത്തെ കഥകളോ ഇഷ്ടമുള്ള കഥകളോ മോട്ടിവേഷനോ എന്തെക്കിലുംക്കെ പറഞ്ഞോളൂ
നിങ്ങള് എന്താ വർക്ക് ചെയ്യണ്ടോ
ഇല്ല ഞാൻ ഇപ്പൊ ഇവിടെ വർക്ക്‌ ചെയ്യ്ണു വീട്ടിൽ
എങ്ങനെ
വീട്ടില് വർക്ക് ചെയ്യുന്നുണ്ട് പാത്രം തോക്ക ണ്ട് ഇല്ല അല്ലാത്ത പണിയൊന്നുംല്ല അതെ അതെ വീട്ടില് പാത്രം മുളക് ഇതൊക്കെ ഉണ്ടാക്ക കടല വർഗ്ഗങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള പാത്രം - തോണ്ട സാധനം കെട്ടാര
ഏ അങ്ങനെ
ഉ അങ്ങനെ പിന്നെ എന്തൊക്കെയാ വേറെ
കുട്ടികളുണ്ടോ നിങ്ങക്ക്
ഇല്ല കുട്ടികളായിട്ടില്ല
ഇല്ലല്ല ഉം
ഉം
എവിടെയാണ് വീട് സ്വന്തം വീട് എവിടെയാ
സ്വന്തം വീട് അതിന് പറയാൻ പറ്റിത്തില്ലല്ലോ
അ പറ്റച്ചി ക
പേരൊന്നും പറയാൻ പറ്റില്ല
ഉം
ഉ എങ്ങനെയായിരുന്നു നിങ്ങളുടെ സ്കൂൾ ജേർണി ഒക്കെ
എങ്ങനെ
എങ്ങനെയായിരുന്നു സ്കൂൾ ജേണി ഒക്കെ എങ്ങനെയനെയെ ചോദിക്കുക
ആഹ് അതൊക്കെ ന്താ അങ്ങനെ നല്ല എൻജോയ്മെന്റ് ഒക്കെ തന്നയിരുന്നു നല്ല അലമ്പയിട്ടും അല്ലാതെയൊക്കെ പോയിണ കൊറെ ചീത്തേട്ടു
ഉം
അതൊക്കൊരു രസായിനി
അ കാലം ഇന് നമക്ക് വരില്ലല്ലോ ഇന് കട്ടൂലല്ലോ നമ്മ തള്ളപ്പിടികളായിട്ട് മരിച്ചു പോവുംന്നല്ലാതെ വേറെന്താ
ഉം അന്ന് മനസ്സിലാവൂല കയുമ്പോളാണ് ആഹ് കാലഘട്ട
കയുമ്പോളാ മനസ്സിലാവാ അന്ന് നമ്മള് ചാരിച്ച് സ്കൂള് ഒന്ന് കഴിഞ്ഞ് കിട്ടിയാ മതി മയതാ മതി ലീവ് ആകല്ലോ ഏ
ഉം
പിന്ന കഴിഞ്ഞഞ് വിട്ടുമ്പോാണ് നമ്മൾ ഓരോരുടെ വില എന്ത് സാധനണ അങ്ങനെ തന്നെ ട്ടോ ഇത് മാത്രല്ല
ആഹ് എല്ലതും അങ്ങനന്നെ
ഉം
ഇല്ലതാവകുമ്പോള അതിന്റെ വില മനസ്സിലാവുള്ളു
അത അ വ മനസിലാവും കണ്ണുള്ളപ്പോൾ കണ്ണ കണ്ണിന്റെ വില അറിയില്ല
ആഹ് അങ്ങനെ
ഇത് എ വേറെ
പിന്നെ എന്താ രാത്രികക്ക് ഫുഡ് ഒക്കെ അദ്യേന്നെ ഇണ്ടാക്കിവെക്കോ
ഇങ്ങൾക്ക് ഉച്ച ഇവ്ടെ ചോറുണ്ട്
ആഹ് ഇന്ന് വെള്ളിയാഴ്ചായിട്ട് എന്തെങ്കിലും സ്പെഷ്യൽ ഇണ്ടോ
സ്പെഷ്യലൊന്നും ഞങ്ങൾ ഇണ്ടാക്കല്ലില്ല
ഏ
തിന്നാൻ തന്നെ ഭയങ്കര മടിച്ചിയാ എങ്ങനെങ്കിലും പള്ള നെറഞ്ഞു പോയാ മതി സ്പെഷ്യൽ ഒന്നും ഇണ്ടാക്കില്ല
അങ്ങനെല്ലേ
ഏ
ഉം നമ്മുക്ക് വേം പണി എങ്ങനെലും ഒന്ന് തീർന്ന് റസ്റ്റ്‌ റസ്റ്റ്‌ ഇട്ക്കാന്ന്
ഉം
വീട്ടിൽ ആണ്
വേറെന്താ അങ്ങനെ പോണ് ഇവിടെ രണ്ടാൾ ഫോണില് കളിയിലാണ് ഉം രണ്ടു മക്കളാ
രണ്ടും രണ്ടു ആൺ കുട്ട്യാളാ
ആഹ് രണ്ട് ആൺ കുട്ടികൾ
ഉം
മദ്രസ്സ്തതും സ്കൂൾതൊക്കെ പഠിപ്പിക്കണം മഹ്രിബ്ന്റെ ശേഷാണ് അതൊക്കെ സ്റ്റാർട്ട് ചെയ്യാ
പഠിക്കോ
മടിയന്നെ ആണ് ബുക്ക്‌ എടുത്താ ഓൽക്ക് ഇങ്ങനെ ഓരോന്ന് ഇണ്ടാവും ഒറക്കം വരലും അങ്ങനൊക്കെ ആയിട്ട് ആഹ്
കളി കളി കളി അല്ലാതൊന്നും ഇല്ലല്ലോ
ഉം
ഇല്ലേ
ഉം ഉം
ഇന്ന് എന്തൊക്കെയാ ഇപ്പോഴത്തെ കാലത്തിലെ കുട്ടികളെ കുറിച്ചൊക്കെ പറയാൻ ഇള്ളത്
എങ്ങനെ
ഇപ്പോഴത്തെ കാലത്തെ കുട്ടികളെ കുറിച്ച് എന്താ പറയാനുള്ളത്
ഇപ്പത്തെ കാലത്ത് എന്താ എല്ലാ ടൈപ്പ് കുട്ടികളും ഇണ്ട് നല്ലതും ചീത്തതും എല്ലതും ഇണ്ട്
എന്താവൂന്ന് ഒരു പ്രതീക്ഷയും ഇല്ലാത്ത സാധനങ്ങളൊക്കെ
ഉം
എന്താവുന്നോ എങ്ങനെ ആവൂന്നോ ഇങ്ങനെ ഞമ്മൾ എത്ര ഇതാക്കിയാലും എങ്ങനെ ആവൂന്നുള്ള പ്രതീക്ഷയുടെ കാലഘട്ടം
ഉം
ഇപ്പം കണ്ടോ പെരുമ്പാവൂര് കുട്ടികള് പെൺകുട്ടികള് വരെ ലഹരിക്ക് അഡിക്റ്റഡ് ആണ്
ആഹ്
മക്കളെ രക്ഷിതാക്കളെ ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഒരുപക്ഷേ
ഉം ഉം അതാണ് പലേതും കേക്കാം അപ്പൊ ഇ പലേതും കേക്കും പറയാ മക്കളൊക്കെ വലുതാവുമ്പോ എല്ലാത്തിനും പേടിയാ ഇനി എന്തൊക്കെ ആ വുക ലോകം പോണേ
ഓരോ മയക്ക് മരുന്നോ അത് ഇത് ഓരോരുത്തര് അങ്ങട്ട് പെടുത്തുവല്ലോ
അതെ അതെ
ഉം
പടച്ചോൻ കാക്കട്ടെ
ഉം ഉം നല്ലപോൽക്കൊക്കെ പോട്ടെ എല്ലാരും എല്ലാ മക്കളും ആഹ്
പോട്ടെ പിന്നെന്താ വേറെ എത്ര വർഷായി കല്യാണം കഴിഞ്ഞിട്ട്
കല്യാണം കഴിഞ്ഞിട്ട് ഏഴ് വർഷം
ഏഴ് വർഷാകുമ്പേക്ക് രണ്ടു കുട്ടികളോ
ആഹ് ട്വിൻസാ രണ്ടാളന്നെ ഉം
രണ്ട് ആൺമക്കളല്ലേ
ഉം രണ്ടിലല്ല ആ ഓല് യു കെ ജി
യു കെ ജീല്‌ അല്ലേ
ഉം
ഹസ്ബൻഡ് എന്ത് ചെയ്യണ്
ഹസ്ബൻഡ് പൊറത്താ സൗദിയിലാ
ഉം സൗദിയിലെന്താ ജോലി ചെയ്യണേ
ജോലി അവിടെ പർച്ചേസിംഗിന്റെ അവരുടെ കമ്പനീത്തെ സാധനങ്ങളൊക്കെ വേറെ ചെറിയ ഷോപ്പിലേക്കൊക്കെ കൊടുക്കുന്ന അങ്ങനതെ
ഉം സ്വന്തം വീടൊക്കെടുത്തണോ നിങ്ങളെ
ആഹ് സ്വന്തം വീട്ടിലന്നെ
ഉം തറവാട് നിങ്ങൾതാ
ആഹ് തറവാട് ഹസ്ബന്റ് ഇണ്ടാക്കി പുതുക്കി പണിത് ആഹ് ഉം ചെറിയ മോനാണ് പിന്നെ ഏട്ടൻ വേറെ വീടെടുത്ത് പോയി
ഉം അതെ അതെ അതെ കെ
പിന്നിങ്ങളോ
ളം ആഹ് സ്വന്തം വീട്ടിലന്നെ
ഉം
തറവാടാണ് സ്വന്തം വീട് ഏഹ് ഹുസ്ബൻഡ് ന്താ മെക്കാനിക് മെക്കാനിക്ക
ഉം
ഇപ്പൊ താൽക്കാലികമായി ജോലീ നിന്ന് റിസൈൻ ചെയ്തിട്ടുണ്ട് ഇനി വേറ ജോലി നോക്കണം
ഏഹ് അയ് ശെരി എവിടെ എവിടെയ് നിയ്യ് ആഹ് അത് പറയാൻ പറ്റുല്ലല്ലോ സോറി ആഹ് ആഹ്
വേറെ ജോലി നോക്കണം വിചാരിക്കും പിന്നെ വിദേശത്ത് പോകാൻ അസ്ബന്റിന് താല്പര്യം ഇല്ല
ആഹ് മെക്കാനിക്കൊക്കെ അവിടെക്കെ നല്ല സ്കോപ്പ് ഉണ്ടാവൂലോല്ലേ
അവിടെ
കാ ഹ്സ് ന്റ ഹുസ്ബൻഡ് ആഹ് ഓട്ടോറിഷ നന്നാക്കണ പണിയ ആഹ് ആഹ് ഓട്ടോ റിക്ഷ നന്നാക്കൽ
ഏഹ്
കുറച്ച് സ്റ്റാൻഡേർഡിന് ഞാൻ വർക്ക്ഷോപ്പ് എന്നൊക്കെ പറഞ്ഞത് സ്റ്റാൻഡ് എടുക്കട്ടെ ഒന്നില്ലെങ്കിൽ സ്റ്റാൻഡേർഡ് എങ്കി നിക്കും
ഉം
അതെ അപ്പം ആഹ് അർത്ഥത്തിലാണ് ഹസ്ബൻഡ് അവിടെ പക്ഷെ അവിടെ ആഹ് പ്രോഡക്ക്ഷൻ ഇല്ലല്ലോ
ആഹ്
ഞമ്മള് കൊണ്ട് വരണ്ട് ഒരാട് ചോദിച്ചി
ഉം പിന്നെ നാട്ടില് നിക്കണേനോ നോക്കുല ഇപ്പ ചെറിയ ഇതാണെങ്കിലും നാട്ടില് കുടുംബത്തിന്റെ ഒപ്പം നിക്കാറനെ
കൂല പക്ഷെ എന്താ പറയാ ഇപ്പഴത്തെ കാലത്ത് പൈസ ഇല്ലാതെ ജീവിക്കാൻ കഴിയുല്ല എല്ലാർക്കും മതി പൈസ പണ്ട് സ്നേഹം ഇപ്പ ആർക്കും വേണ്ട
ആഹ് അത് ശരിയണ്
പൈസ ഉണ്ടെങ്കിൽ സ്നേഹത്തനരാണ് വരും അറിയില്ല വരുന്നത്
ഉം അതങ്ങനെയാണ് പൈസ ഉണ്ടങ്കിൽ എല്ലാരുണ്ടാവു
വേറെന്തൊക്കെയ ആക്കും
വേറെ എന്താ അങ്ങനെ പോകുന്ന് ആഹ് കേക്കില്ലേ
ആഹ് കേക്കുന്നുണ്ട്
ഉം
ന്നായിക്കോട്ടെ
ആഹ്
ടെൻ മിനിട്ടായിട്ടുണ്ട്
ആഹ് ന്നാ ഓക്കെ